ഹലോ ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്ണ് ണ്ട്
ആഹ് പറയൂ എന്തെക്കെ സുഖല്ലേ
ആഹ് സുഖാണ് ഇങ്ങളഎവിടെള്ളതാ
ഞാന് നെലമ്പൂര് പറയും കേട്ടിക്ക്ണോ
ആഹ് കേട്ട്ക്ക്ണ് മലപ്പാെറല്ലേ
ആഹ് മലപ്പുറം ഇങ്ങളോ
ഞാന് ആഹ് നെലമ്പൂരന്നെണ് ഞാനും നെലമ്പൂര് റെയിൽവേസ് റെയിൽവേ സ്റ്റേഷ്നില്ലെ
ആഹ് ആഹ് ആ ഭാഗത്താ
ആഹ് അവ്ടെ അവിട്ന്ന് കൊറച്ചുള്ള്ക്കാേന്നാതി അവ്ടത്തന്നെ
ആഹ് എവ് എവിടെ കറക്റ്റ് സ്ഥലം എവിടെപ്പോ
കറക്ക്റ്റ് വീട്ടിച്ചാല്
ആഹ് കേട്ടിക്കിണ് കേട്ട് രാമൻകുത്ത് ആ ഭാഗല്ലേ അങ്ങട്ട് പോണ വഴി ആഹ് ആഹ് മനസ്സിലായി
പിന്നെ എന്നിട്ട് അപ്പോ അന്റെ വീടെവിടെയാ
ഇന്റെത് ചന്തക്കുന്ന് സ്റ്റാൻഡറിയോ
ആഹ് അറിയാ
ആഹ് അയിന്റെ എകേ ഈ ജാം ജൂമ് ശോഭിക അത് കേട്ട്ണോ ശോഭികന്റെ എടേയ്ക്കൂടെ ഒരു വഴിയിണ്ട് അങ്ങാടിന്നന്നെ
അതെ ആഹ് അഹ് അഹ് ആഹ് അയ്ക്കുടിം പോകാ പിന്നെ ഒ അ
ആഹ് അവിടെ തന്നെ ആ ആ വഴി കൂടെ പോയിട്ട് മൂന്നാമത്തെ വീട്
ആ ഓക്കെ ഇപ്പോള മനസ്സിലായെ
ആഹ് ആഹ് അവിടെ
അപ്പൊപ്പ എന്താ ചെയ്യണേ
ഞാനിപ്പോ ഡിഗ്രി തെഡിയർ നീയോ
ഞാന് ഡിഗ്രി തെഡിയറ് ഏതാ വിഷയം
ഞാൻ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഈയ്യെതാ
ഞാൻ ബികോം കോപ്പറേഷൻ ആം ഇയു ഹ്യൂമ
ആഹ് അങ്ങനെ ഉം ഉം
ആഹ് എങ്ങനെന്നിട്ട് എക്സാം ഓക്കേ എങ്ങനെ ഉണ്ടയിനു
എക്സാം എക്സാം കൊഴപ്പില്ല
ഉം ആഹ്. എന്താ ഫോർ ഫോർത് സമ്മല്ല ഇപ്പൊ കഴിഞ്ഞേ.
ആഹ് ഫോർത്ത് സമ്മ് അനക്ക് എങ്ങനെ ഇന്ടെയ്നു.
ഇൻക്ക് റിസൾട്ട് ഫുൾ പാസ്ക്കണ് ഇതുവരെ ഇനിക്ക് ഒരു. പ്രശനല്ല സപ്ലി ഒന്നുംല്ല ഇനിപ്പോ അഞ്ചാന്ദിന്റെ റിസൾട്ട് വരുല്ലോ.
ആഹ് ഇന്ക്കും അങ്ങനെതന്നെ. ഇന്ക്ക് ഇത് വരെ സപ്പ്ളൊന്നുംല്ല ഇഞ്. ആഹ് ഇപ്പൊ വേല്വേഷം നടക്കല്ലേ ഇല്ലാ വേല്വേഷം നട് നോട്‌ കോളേജ് ഇല്ലായിരുന്നു.
ആഹ് കൊറേ ദിസായി ഇൻകൂല്ല ഇനി തിങ്കളാഴ്ച തൊട്ട് പോണം.
ആഹ് പോം മടിയവാ.
ന്നിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ.
കൊയപ്പല്യാ. കൊഴപ്പൊന്നുല്ല ഇഷ്ടപ്പെട്ടെട്ത്തല്ലേ അപ്പൊ പിന്നെ കൊയപ്പോന്നുള്ള.
ആഹ് ആഹ് എനിക്കും എനിക്ക് ഫുൾ പിന്നെ ഇങ്ങനെ കണക്കും കാര്യക്കാ.
ഇന്ക് ഇഷ്റ്റല്ല ഇന്ക് പണ്ട് മുതലേ മാക്സ് ഇഷ്റ്റല്ല.
ഇനിക്ക് ങ്ങനെ. കോമേഴ്സിത് അങ്ങനെ ഒന്ന കൊഴപ്പില്ല നമ്മള് ശ്രദ്ധിച്ചിരിക്കണം. ആഹ് പിന്നെ കൊറച്ച് തിയറി ഇണ്ട് തിയേറി വെച്ചിട്ട് പാസ ആവാ നമ്മക്ക് കുറച്ച്ന്നാലും പ്രോബ്ലം ആണല്ലോ കൊ മാസ്സ അറിമ്പോ അപ്പൊ. അങ്ങനെ പ്രോബ്ലം ഞാൻ പഠിക്കും പിന്നെ ഇപ്പനിക്ക് തോന്നുന്നത് ഇപ്പം. എക്സാമൊക്ക കഴിഞ്ഞപ്പോ കുറചൊരു ടഫ്. തോന്നിൻക് ന്നാലും പാസ്സാവെയ്കാവും തിയറി.
ഉം പിന്നെ ഡിഗ്രി പറഞ്ഞ അങ്ങനെ പ്ലസ്ടുന്റെ പോലെ. എ പ്ലസ് അങ്ങനെ വേണന്നില്ലല്ല പാസ്സായി കിട്ടിയാതന്നെ അൽഹമ്ദുരുല്ല അങ്ങെയല്ലേ.
ആഹ് പ്ലസ് ടു തെ പോലെ ഫുൾ മാർക്ക് വാണനില്ലല്ലോ.
ഉം ഒര് ഏകദേശം ഒരു ഫിഫ്റ്റി പേസ് ആ ഫിഫ് റ്റീ പെർസെന്റെജ് മാർക്ക് ഇണ്ടേയ് തന്നെ ഡി പി ജിക്ക് നല്ല സീറ്റ് പി ജിക്ക് റഞ്ഞാ എന്തായ സീറ്റ് കിട്ടും. ഗവൺമെന്റിലെന്നെ കിട്ടും ഞങ്ങളടൊെ അങ്ങനെ പറഞ്ഞേ കാരണം ഗവൺമെന്റിൽ പയിനഞ്ച് സീറ്റ ഉള്ളൂ പക്ഷെ ആരും. പി ജി അങ്ങനെ എടുക്കൂല. പിന്നെ ഇപ്രാശ്യം ഫോറിയർ യു ജിപി ആയോണ്ട് പിന്നെ എയിലെന്നെ ഇൻക്ലൂഡഡ് ആണല്ലോ.
ആഹ് നമ്മൾ ഈ ഫോറിയർ നമ്മക്ക് കുറെേ ബെനഫിറ്റ് ഇണ്ടല്ലോ.. കൊറെേ നല്ല കാര്യങ്ങള്ണ്ടല്ലോ.
ഉം പക്ഷെ ഇന്ക്കെന്തോ ഇനിക്ക് നാല് വർഷം പഠിക്കാൻ താല്പര്യല്ല കാരണം ഞാൻ. ഇനി ഉദ്ദേശിക്ക്ണ ഫീൽഡ്ക്ക് ഇനിക്ക് ഡിഗ്രീന്റെ ആവശ്യം തന്നെയില്ലേ പി ന്നൊരു. ആഹ് പിന്നെ ഒരു ഡിഗ്രി ന്ന്ള്ള പേരിലൊരു ഡിഗ്രി എട തു ഇനിപ്പോ പി ജി വണെന്നുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും അത് അത്യാവശ്യം ഇണ്ട്ന്ന്ണ്ട് അത്യാവശ്യ ഇല്ല ഞാ പോണ ഫീൽഡ് എന്തായാലും അത്യാവശ്യല്ല. ഡിഗ്രി യെന്നെ വാണ്ട പിന്നെ. ഇനിയിപ്പ വണെന്നുണ്ടെങ്കി കയിൽ വെക്കാനുണ്ടെയെ ഡിസ്റ്റൻസ് ആയിട്ട്ടുക്കാലോ ഈക്നോ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ.
ആഹ് ഞാനും ഇതിന്റെ എടേല് ഇങ്ങനെ ഏഹ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാ കെര്തി ഇപ്പ ഡ്രോപ്പ് യ്തിട്ട്. പഷേ പിന്നെ വിചാരിച്ചു ന്താലും അപ്പൊ ഫുള്ളാവാ.
ഞാൻ. ഞാൻ അങ്ങനെ എന്തായാലു ചെയ്യുനില്ല തേർഡ് ഇയർ എന്തായാലും ഇത് വരെ സപ്പ്ളി ഒന്നു ഇല്ലാത കഴിഞ്ഞിലേ പി ഇനി ഈ രണ്ട് സമ്മം കൂടി സപ്പ് കഴിച്ചിലായാല് പിന്നെ ഡ്രോപ്പ്ഔട്ട് യ്ത്ണ്ടാക്ക പറന്നാ നമ്മ ഇ ടെച് വിട്ടാ പിന്നെ നമക്ക് തീരെ കഴൂല്ല.
ആഹ് പിന്നെ നമ്മളിപ്പോ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നിർത്തീ നമ്മൾ ആദ്യ ഫസ്റ്റ് തൊട്ട. ടിക്കണം അതോണ്ട് പിന്നെ ഞാൻ വാണ്ട വെച്ച് അഹ് പിന്നെ ഇപ്പ നമ്മള്. ആഹ് അപ്പ നാല് നാല് സമം എക്സാം എഴതിയല്ലോ. എങ്ങനെ രണ്ട സംഭം കൂടി ഇത അതും കൂടി കഴിഞ്ഞ പിന്നെ ഡിഗ്രീന്റെ നമ്മുക്ക് മൂന്ന് വർഷത്തിന്റെ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റും കിട്ടുവല്ലോ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയി പക്ഷെ ഞാൻ വിചാരിച്ച എന്താ വെച്ചാ ഞാൻ ഡിഗ്രീന്റെ പേരിൽ പോകൂല ഞാൻ മിക്കവാറും ഡിഗ്രി ആവശ്യമില്ലാത്തതാണ് വിചാരിക്കണേ പക്ഷെ ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊരു ക്വാളിഫിക്കേഷനാണല്ലോ
അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു ഡിഗ്രി ആയല്ലോ ഇപ്പൊ ഇപ്പൊ ഫോർ ഇയർ ഇല്ലാന്നല്ലേ ഉള്ളൂ ഫോർ ഇയർ പറഞ്ഞാ കൊറെ ആൾക്കാര് പറയണ്ട് പരീക്ഷണ ബാച്ച് ആണ് വല്ല്യ വാല്യൂ ഒന്നും ഇല്ല കൊറെ ഇപ്പൊ എന്താ പറയാ മറ്റ- ഇപ്പ കാലിക്ക യുണേഴ്സിറ്റി ഉണ്ട് പക്ഷ കേരള യൂണിവേഴ്റ്റി ഒഴിവാക്കിയല്ല ഫോർ യ ജി പി കാരണം ടീച്ചേഴ്സസിന് പോലും അറി ടീച്ചേഴ്സിന് പോലും അറിയില്ല അവരെന്താ പഠിപ്പിക്കണം എന്നുള്ളത്
ആഹ് അങ്ങനെ ഇടക്ക് നഞമ്മളിപ്പോ ഫസ്റ്റ് ആണല്ലോ ഈ ഫോർയർ നമ്മളാണല്ലോ ഇതില് വന്നത്
എക്കണോമിക്സ് ഒക്കെ പഠിക്കണ സമയത്ത് ട്രേഡിംഗ് ക്ക ഉണ്ടയിനു അതില് മിസ് പറയാം മിസ് ഒന്നും പി ജിക്ക് പോലും ട്രേഡിംഗ് പഠിച്ചതാ ട്രേഡിംഗ ഒക്ക ഭയങ്കര ടഫാ
ആഹ് ചിലത് പക്ഷെ ക്ക് തന്നെ ഞങ്ങളതിൽ അങ്ങനെ വ്യത്യാസം വന്നിട്ടില്ല പഠിക്കണ തന്നെയാണ് വന്നത് പിന്നെ ഞങ്ങക്ക് എന്താ വെച്ചാൽ ഈ ഫോർ വെയറില് അതിനത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരിട്ട് ചേരാൻ കഴിയും ജോബിന് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഒരു എക്സാം എഴുതിയ
ഫോർഇയറിൽ എങ്ങനെ വെച്ചാ കൊറെ സ്കിൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ളതാ വന്നേക്കണത് നമ്മള- സ്കില് ഡെവലപ്പ് ചെയ്യാനക്കുള്ളേ നല്ലതാണ് പക്ഷെ എന്താ വെച്ചാല് കൊറച്ച് ടഫ് ആണ് പക്ഷെ കിട്ടി കഴിഞ്ഞാലും നല്ലതാണ് അങ്ങനെയാണ്
ആഹ് അങ്ങനെ കുറെ മൈനർ കോഴസ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ച് നമ്മുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻ്റ ഒക്കെ പഠിക്കാൻ പറ്റും ഇപ്പോൾ ഞാന് ആഹ് മൈനർ രണ്ട മൂന്ന് മൈനർ എടുത്തത് ബി ടി എം ആണ്
ആഹ് അഹ്
ച്ച് പോയ അപ്പ അതും നമുക്കറിയാം പക്ഷെ നമുക്ക് ബികോം എടുത്തു കഴിഞ്ഞാല് ഇതാണ് കിട്ടേണ്ടത് നമ്മളതാണ് കിട്ടേണ്ടത്
ഉമ് അ പിന്നെ ഇപ്പൊ പിന്നെ ഇപ്പ നമ്മ ഫൈനൽ ഇയറിലൊക്ക ഫുള്ള് ബി കോംന്നല്ലേ പഠിക്കണത് മൂന്ന് മൂന്ന് മേജറ് ഒക്കെ ല്ലേ
ഉമ് ലാസ്റ്റക്ക് പിന്നെ ഫുള്ള് നമ്മൾ തന്നെ പഠിക്കുന്നത് അതാണ് ഈ ഒരു- ആഹ് എഫ് ഐ യു ജി പ്രത്യേകതാ
ഉമ്
ആഹ് പിന്ന ഇപ്പോ ചില ജോബിനൊന്നന്ന് അങ്ങനെ ഏതെലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടീട്ട് മതിം എങ്ങനെ വേണം ഒന്നുല്ലല്ലോ
ശരിക്കും ഡിഗ്രി വേണം ഒരു ഡിഗ്രി വേണം കയ്യില് അയിന് ഒരു ഡിഗ്രി വേണം അത്രേ ഉള്ളൂ അല്ലാതെ ഡിഗ്ര- യോണ്ട് ഡിഗ്രി മാത്രം ഡിഗ്രിയും പി ജിയും പഠിച്ചിട്ട്ത്രോ ആൾക്കാര് പണില്ലാതെ നടക്കുണ്ട്
ആഹ് അത് ശരി കൊറെേ വദ്യയാകാസം കുറിച്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യുമ്പോ നമ്മൾ ലൈഫ് സെറ്റ് ആകും ആഹ് അപ്പ ഇങ്ങനെ വിദേശത്തൊന്നും പോവാൻ പ്ലാനില്ല
ആഹ് ഉണ്ട് ഇൻഷാ അള്ളാ!
ആഹ് ഞാനും വിചാരിക്ണ്ടേ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് പോണന്ന്
ഡിഗ്രി കഴിഞ്ഞട്ടല്ല ഞാനൊരു കോഴ്സ് നോക്ണ്ട് ആഹ് കോഴ്സ് ചെയ്തിട്ട് അയ്ന് ഗൾഫിലൊക്കെ യു എയിലൊക്കെ നല്ല സ്കോപ്പാ ഇപ്പൊ ഉം.
ഞാനിന്ന് എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞന്നോട് ഇങ്ങനെ ഞാഇങ്ങനെ പറഞ്ഞപ്ളെ വിദേശത്ത് പോയിസെറ്റിലാവണം പറഞ്ഞപ്പോ ഓ പറഞ്ഞിങ്ങനെ ആഹ് ഒരുകോഴ്സ് പഠിച്ച്കഴിഞ്ഞ അങ്ങട്ട് കേറി അവടെവനന്നസ് സെറ്റ്യ്യ്തരാന്നൊക്കെപറഞ്ഞു അപ്പൊഞാനാങ്ങനെ വിചാരിക്ണ്ട്.
എക്സ്പീരിയൻസ് ഇള്ളതുണ്ട് എക്സ് എക്സ്പീരിയൻസ്ഇല്ലാത്തവർക്ക് അധികംഎക്സ്പീരിയൻസ് നോക്കുംപക്ഷെ ചെലത് നമ്മളെ ഭഗ്യത്തിനുസരിച്ച് കിട്ടുംചെയ്യും ഇന്റർവ്യൂയൊ
ആഹ് എക്സ്പീരിയൻസ്ള്ളതും നല്ലതാണ്.
ഉം അല്ലഎക്സ് ഞമ്മക്ക് ഇവടെ നാട്ടില് എക്സ്പീരിയൻസ് ഇണ്ട്ന്ന്ണ്ടെങ്കി ഞമ്മക്ക് എന്താലും യു എയിൽ കിട്ടും. നേരെതിരിച്ച് എക്സ്പീരിയൻസില്ലാതെ കിട്ടും ഫ്രഷ്റിണെന്നേകിട്ടും പക്ഷെ എന്താപറയാ ചെലപ്പോ റെക്കമെൻേഷൻ വേണ്ടിവെരും അല്ലാന്ന്ണ്ടെങ്കി നമ്മടെ ഭാഗ്യത്തിനുസരിച്ച് നമ്മളേ പോർട്ട് ഫോളിയോക്കെഅനുസരിച്ച്
ആഹ് ഏഹ് ഞാൻ ടിഗ്രിഇട്ക്കുന്നടൈമില് കൊറെആൾക്കാര് പറഞ്ഞീനിം ഡിഗ്രിയോണ്ട് കാര്യൊന്നുല്ല്യാന്നൊക്കെ പറഞ് ശേ പ്പഇൻക്ക് ഡിഗ്രി അങ്ങനെപറ്റേന്ന അങ്ങനെയൊന്നും ഇൻക്ക്തോന്ന്ല്ല കാരണംചെലേ കാര്യത്തില് ക്വാളിഫിക്കേഷന് നല്ലേണല്ലോ ആഹ് കോളേജ് ലൈഫ്ന് അമ്മക്കൊരു ഓർമ്മകിട്ടോലോ പിന്നെ കോളേജ് ലൈഫ്ന്ന് പറഞ്ഞാൽ അത്രീം നല്ലോരു ലൈഫാണല്ലോ. മട്ക്കാത്തൊരു ലൈഫായോണ്ടേയ് ആഹ് ശെരിയാണ് വളരെെയധികം ശരിയാണല്ലോഅത്.
അഹതെ
പിന്നെകോളേജ് എപ്പ്ളാപ്പോ സ്റ്റാർട്ട് ചെയ്യാം?
ഇഞ്ഞി ഈമൺണ്ടേ മുതല്ണ്ട് ആഹ് ഒമ്പതര മുതല് മൂന്നേക്കാൽ വെരെ ഇങ്ങൾക്കോ
ഒമ്പരെമുതല്ലേ മൂന്നേകാല് വെരെ?
ആഹ് ഇങ്ങക്കോ?
ഞങ്ങക്ക് ഒമ്പെരൊട്ട് മൂന്നെരവെരെണ്.
എഹ് മൂന്നര വെരെണ്ടോ ഫോണൊക്കെ യൂസ്യ്യാൻപറ്റോക്ലാസ്സില്
ഇല്ലല്ലാഅങ്ങനെ അറ്റൂല ഫോൺ അങ്ങനെയൂസെയ്യൂല പിന്നിംഞമ്മക്ക് എപ്പയേങ്കിലും ഒക്കെ അല്ല ക്ലാസ്സില് യൂസെയ്യാൻ പറ്റൂല ഭയങ്കര സ്ട്രിക്ട്ആണ് അങ്ങൻത്തീനൊക്കെ
ഓ ഒക്കെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല വാണ്ടോൽക്ക് യൂസാക്കാവേണ്ടത്
ണ്ടാവല്ഇണ്ടോ?
ങ്ങളെ കോളേജ്പറഞ്ഞാല് പുതിയതാ ഇപ്പോരണ്ട് വർഷം ഇപ്പഞങ്ങള ഫസ്സ്ബേച്ച്. അപ്പങ്ങനെ കുട്ടികള് കൊറവാ അങ്ങനെഇപ്പളും പോപ്പുലെർആയിട്ടില്ല കോളേജ് അതിന്റേതായിട്ടുള്ളരിത്ണ്ട് ഉം, ഉം അപ്പയ്ന്റേതായിട്ടുള്ളഇത്ണ്ട്.
ഞങ്ങളെകോളേജില് പിന്നെഫുള്ള് പരിപാടിയാൾണ്ടാവും എടക്കെടക്ക്ഇണ്ടാവും ഓരോഫെസ്റ്റ് അപ്പൊപിന്നെ അങ്ങനെഒര് രസെണ്ട്. പഠിത്തം മാത്രവുമ്പോഅമ്മക്ക് ആഹ് കോളേജ് ലൈഫ്കിട്ടൂലല്ലോ
ആഹ് ഷെയ്ക്ക്ണ്
ഉം
പിന്നെ ഇന്ന്ട്ട് ആഹ് ബസിന് ഇപ്പൊപിന്നെ പ്രിയദർശിനി ഇണ്ടായതോണ്ട് എടക്കത്കിട്ടും.
ആഹ് അത് കിട്ടുംലേ ഇങ്ങക്ക് ഞങ്ങൾക്ക് പിന്നെ ആ വൈക്കങ്ങനെ ഇല്ല.
ആഹ് എടക്ക്കിട്ടും മിഞ്ഞാന്ന് ഇപ്പോ ക്ലാസ് ഇണ്ടായ്നു അന്ന് ഞാൻ തിരിച്ച് പോന്നപ്പോ കിട്ടി ട്ടി പശേ ഭയങ്കര തെരെക്കെക്കാരം
ഓഹ് നല്ല തെരക്ക എല്ലാരും അയ്ല് കേറുംലേ
ഫുള്ള് പെണ്ണുങ്ങളാ ആണുങ്ങളൊന്നും ഇണ്ടാവെന്നെല്ല.
ഞങ്ങള്പിന്നെ അങ്ങട്ടുംഇങ്ങട്ടും പോകുമ്പോപിന്നെ അങ്ങനെ തെരെക്കൊന്നുഇണ്ടാവില്ല ഞങ്ങളെ വാത്ത്ക്കങ്ങനെ പ്രത്യേകിച്ചാനേര്ത്ത് കുട്ടിയാള് സ്റ്റുഡന്റ്സൊന്നുല്ലാതോണ്ട്. ആഹ് എടക്കൊക്കെ സീറ്റൊക്കെകിട്ടും.
ആഹ്
ആഹ്
പിന്നെ എന്താ ഇന്നിട്ട്
പിന്നെ എന്താടൊ, ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഇല്ല കഴിക്കണം
ആഹ് എന്ന കഴിച്ചോ, ഓക്കെ എന്നാ ശരി.
ആഹ ശരി ഓക്കെ ഓക്കെ.